ഹലോ
എന്തൊക്കെണ്ട് വിശേഷം
നല്ല വിശേഷം അവിടെ എന്തൊക്കെ വിശേഷം
സുഖം അൽഹംദുലില്ലാഹ് അങ്ങനെ പോണു
ആ ആ
എന്തൊക്കെയ എന്താ പണി പ്രത്യേകിച്ചൊന്നുല്ല
ആ ഉം എന്റെ ണ്ടന്നാ വിരിക്കാം
ആ ആ ഈ ഇ അവിടെ എന്താ പണി
ഇവിടെ ഞാൻ വെറുതെ പുറത്തക്ക ഇങ്ങ് നോക്കിക്കാ മയക്കാർ മൂടുണ്ടോ മയക്കാർ കുറക്കുണ്ടോന്നൊക്കെ സമയം പോണ്ടേ നോമ്പല്ലേ
ആ എന്നാ ഇന്നും വലിയ ക്ഷീണമൊന്നില്ല
ക്ഷിണൊന്നുമില്ല
ആഹ
ഞാൻ ഇവിടെ ഉ ഉറങ്ങീട്ട് നേരം കഴിച്ചന്നൊക്കെ വിചാരിച്ചിന്ന് ആഹ പക്ഷെ ഉറങ്ങാനൊന്നും കൂടിട്ടില്ല
ആ ആഹ് വൈകുന്നേരത്ത് ഇണ്ടാക്കണ്ടേ
ഇകത്ത് ഉമ്മച്ചിണ്ട് ഞാൻ ന്റെ വീട്ടിലാണേ ഇമ്മച്ചി ഇണ്ടാക്കും
ആ ആ ഓട്ടലര് അ അ ആ
ആ പിന്നെ പിന്നെ എന്തൊക്കെങ്ങ ങ്ങക്ക് ഇണ്ടാക്കണ്ടേ അവിടെ
ആഹ് ഞങ്ങക്ക് മ്മ്മ നിസ്കരിച്ച പോയിരിക്കാണു നിസ്ക്കാരം കഴിഞ്ഞിട്ടണം അടുപ്പത്ത് കെറങ്ങ ചാര്ച്ച്
ഉം ഉം ഉം
അപ്പൊ അതുപണെ രാവിലെ ഒരുക്കീക്ക്ണേ ഏതായാലും അടുക്കള വരുന്നപ്പോ ആ കൂട്ടത്ത് കൂടങ്ങട്ട്
ആ ആ
പടിഞ്ഞൊളികളി അങ്ങനെ വരക്കണ്ടല്ലേ വിചാരിച്ചിട്ട് പിന്നെ പിനെ ഉപ്പൊക്കെ പോകുമ്പോ ആ ആറ് മണി ആറരാ കാവുമ്പോ ഇപ്പ പോകും
അ ആ
പണിക്ക് അപ്പൊ പിന്നെ അപ്പത്തിന് ഇപ്പക്ക് തുറക്കുള്ള ആഹ് വൈകുന്നേരം രാത്രി ഡ്യൂ രാത്രിയാണ് പണിപ്പാക്ക്
അ ആ
അപ്പൊ തെ ചോറ് കൊണ്ടുപോണം അവിടെ എത്തേലും പാങ്ക് കൊടുക്കലും ഒപ്പക്കരം പക്ഷെ ബാങ്ക് കൊടുത്തിട്ട് പോ പോകുമ്പോത്തിന്നിപ്പാക്ക് കണ്ണ് കണ്ണിന് കാഴ്ചക്കുറവ് അങ്ങനെണ്ട് അല്ല ഇവിടുന്ന് വാ കൊടുത്ത ൽപ്പം ട്ട് പോയാലൊക്കെ മതി ഇവിടന്ന് അവിടെ എത്തുമ്പോത്ത ചിലപ്പോം ബാങ്ക് ഒടുക്കാനൊക്കെ ആകും
ആ
ശെ രാത്രിയാക തോറും പേടിയാണ് പോവാന് പിന്നെ രാവിലെ വര അപ്പൊ വിളിച്ച
ആ ശരിയാ അനക്ക് എന്തെ ഇണ്ടാക്ക അറിയോ
ഇൻക്ക് ആ ഞ ബിരിയാ വെക്കും ഉം ഉം
അ ആ പിന്നെ ഇങ്ങള് എടക്ക് വെക്കലുണ്ടോ വീട്ടില്
ആ ഇന്റൊടെ ഞാൻ തന്നെ വെക്കല് മൂത്തച്ചി അങ്ങനെ ബിരിയാണി പക്കം ബിരിയാണി വക്കൊന്നും വരലില്ല
ഏ അടിച്ച അട്ടിക്കുടോളൊക്കെ
ഉം അതന്നെ പർഞ്ഞെ വേറെ പേരെ കേറ്റാ കേറ്റാ ന്ന് പറയ പോണില്ല ഞ ഒറ്റയ്ക്ക് പോയാ ശെരിയാവെയ്ക്കും
ആ ശരിയാവെക്കാരം യൂട്യൂബ് ഒക്കെ എല്ലതാവ ശരിയായിയിക്കരെ
ഉം ഉം ഒറ്റക്ക് ലേ ചപ്പത്തി ഇണ്ടാക്കി കൊടുക്കേക്കു
ആഹ് ന്റെ പെരെരൊളച്ചി ഇണ്ട് ഓക്കു ഞാൻ ഇണ്ടാക്കി കൊടുക്കണം നേരേ ന്നോളൂ നല്ലോ ൾക്കണ്ടെ എറങ്ങി പോകോള്ളൂ. ഓള് ഉണ്ടാക്കിള ഇറക്ക അക തിന്നുല ഉം എന്ത് ചെയ്യാലാ ഇങ്ങനെയൊക്കെ ഓരോ അളച്ചിയാളെ കിട്ടിയല്
അ ആ ആം
ശരിയാവും ഉം
ഒറ്റക്കാവുമ്പ ഒക്കാണ് ശരിയായിക്കോളും
അങ്ങനെ പഠിച്ചോളൊക്കെന്ന് ഉം ഞങ്ങളോട് ചെറിയളിച്ചക്ക് ഒന്നും അറില്ല എന്നോട് പറ്റൊയിക്കണ്ടൊക്കെ പഠിച്ചു.
ആ അങ്ങൻ തന്നെ ഒരാള് ഇണ്ടാവുമ്പോ നമ്മള് ഇങ്ങനെ താറിക്കും
ഉം താങ്ങാനെ ആളുണ്ടകുമ്പോ തലങ്ങക്ക വരെ പിന്നെ
ബലഹാരം ന ചലത്ണ്ടാക്കും ചലതുണ്ടാക്കും ചിലത്റി ചിലത് അറില അങ്ങനൊക്കെ
ആ ആ് കുട്ടികളരു വ എന്തീ പ്രത്യേിച്ചി ഉണ്ടാക്കോ
ാൽ പുളക്ക ഉണ്ടാക്കലുണ്ട്
ആഹ ഉ
പരിസത്തും ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലൊക്കെ അത് അങ്ങനെന്നുംല്ല ആരെങ്കിലും ായിട്ടണ്ടാക്കും അങ്ങനൊർക്കും മൂടച്ചപ്പ അങ്ങനെ ഉണ്ടാക്കും ഉ
കഴ എന കൂ ഉണ്ടാവുള്ളൂ മുറ്റച്ചക്ക് അങ്ങന ഇച്ചിക്ക്ങ്ങന കൂടുന്നുണ്ടാവില്ല ഓള് ഉച്ചുറങ്ങി ചെരു്പൂത്തിന്
ഒക്കെ റെഡി ആക്കിിക്കും ആ അയവ ഉ കുറച്ച് പോങ്ങ ഉച്ച കൂടുിച്ച രണ്ട്
ഇന്ന ഇന്ന ഉയർത്താൻ ഞാൻ തന്നെയള്ളൂ വേറെരവസ്ഥ ആ എങ്ങക്ക് വരലമ്മന്നില്ല അവിടെ അമ്മ്മ
ആഹ അമ്മ്മണ്ട്
ആഹ പണിടുക്കോ
സാപ്പണി കൊടുക്ക
ഉം
അങ്ങനെ വയസ്സായാല ഇതൊന്നുംില്ല അങ്ങന കുഴപ്പന്നില്ല ചെറിയ മുട്ടുവേദന ആ കാര് വേദന അങ്ങനത്തെക്കെ ഉള്ളു എപ്പഴങ്കിലും ഒക്കെ ഒന്ന് അങ്ങനത്തെ പഴപ്പ കക്ക ആ അല്ലാതെ അങ്ങനെ പോവണ്ട് ഇപ്പൊ കൊഴപ്പൊന്നും ഇല്ലാെ പോണ്ട് ഈയ ഇന്ന് വിീട്ടക്ക് എപ്പളാ പോണ നമ്പത് പറഞ്ഞിട്ട് ക്കാരല്ലേ കൊറച്ച് വെട്ടിമുണുങ്ങണ്ട അവിടെ
ആ ഇടെ ഇവിടെ തിന്നിട്ടേ പോണ പു പോവാ എന്ന് ഇന്ന് ഓരോരുത്ത ഇങ്ങനെ കണ്ടു ഭക്ഷണത്തിൽ വിശാലമാണെന്നൊക്കെ കണ്ടിട്ടുണ്ട് ഇന്നത്തെ ദിവസം അപ്പൊ അതിന്റെ മാപ്പിള് കുളിച്ച കണ്ട് പറഞ്ഞു ഷവർമ്മ കൊണ്ടുവരണം പരകൾ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞു അപ്പ പിന്നോട് പറയണേ അതൊക്കെയ എ വ വാങ്ങ കൊടുത്താ അതോട കൂടിേറ പതിനൊന്നായി പത്ത് കഴിഞ്ഞു ഇിപ്പോ കൊണ്ടപല്ലോ
ആ ആ ജാ പേരും പറഞ്ഞി തിന്നാലോ
ന്ന വിചാരിച്ചീുന്നു അപ്പ എല്ലാം വെള്ളത്തില് എന്തോട്ട പോരെയായി
ആഹ
ഉം അല്ല അവ പോയി ഒുകൂടി ഒുകൂടി വിളച്ച് പറയണം വിീശന് വ വിടുത്തണം വിശാലത് ഉണ്ടാവെറണം
ആ അല്ല അവിടെ എന്താ ഉണ്ടാക്കണ്
ആവിടെ അവിടെ എന്താറിയില്ലേ ഞാൻ വിളിച്ചിട്ടില്ല മ്ക്ക് വിളിട്ടില്ലാ
ആ ആഹ എവിടെ കാണാാവലെ
ഉം എന്തന്ന എന്ത മാപ്പിളെ കൊടുന്ന എടുത്ത വന് അറിയില്ലേ നക്ക നീ കൊന്നെത്തുമ്പോന്ന് അറിയില്ല ഉ ഇമ്മ മറ്റക്ക ആവുമ്പോമ്മ ഉ മറ്റക്കാവുമ്പോ അങ്ങനെ വിത്യാശ്യുണ്ടാവകൂല നിലമ്പത കാളിച്ചോറ വച്ചൊക്കാണ്
ആഹ ആഹ് ആഹ
ഉം
പേര്ന് വെർതേ വെക്കാ ഉം ചിക്കന് കൊർച്ചെന്തെലും ഇട്താണ്ടേ
ഉം അയ്ന് അറീലാ എന്താവോ ഉം
ആഹ് ആഹ് പിന്നെന്തൊക്കേ പായസെന്ത് പായസണ്ടാക്ക്ണേ
സേമിയം
എന്റെ വയസ്നാ സേമിയേ
സേമിയം സേമിയം സേമിയം സാബൂനരിട്ട്കാണ്ട് ആം മ്മ അവ്ടെ ണ്ടാക്ക്ണ്ട് നല്ല സ്മെല്ലെര്ണ്ട് ന ല്ല വാസനാ
ആഹ് ആഹ് ആഹ് അഹ് അഹ് ആഹ് ഗ്യാസ്മെലെയ്ക്കെരെലേ
ആഹ് യാസ്മലേ എത്ര വരെ പഠിച്ചു?
ഞാൻ പ്ലസ് ടു വരെ.
പിന്നെ പോയില്ല പഠിച്ചാനൊന്നും?
പിന്നെ പോയിറ്റൊന്നും ഇല്ല. ഈയേതുവരെ പഠിച്ചേക്ക്ണ്? ജ്ജേതു വരെ പഠിച്ചേക്ക്ണ്? ചോയിച്ചത് കേട്ടാ ജ്ജ്? ഏതേലും പഠിച്ചിരിക്കാണേചാരിച്ചു.
ആ അല്ലെ നമ്മള് പണ്ട് പഠിച്ചത് പഠിച്ചതൊന്നൊക്കെ പറഞ്ഞ ആളല്ലേന്നോ. ഞാനോ ഞാനെൻ്റെ എന്റെ പുയ്യാ ആഹ് എൻ്റെ പുയ്യാപ്ലക്ക് ഇഷ്ടല്ലേ പഠിച്ചണതേ. ജ്ജ് സയൻസ് ഒക്കെ എടുത്ത് പോയില്ലേ? ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തു വന്നു.
ആഹ് ഞാൻ സയൻസെടു
അപ്പ ഞാകരുതി ജ്ജ് ഡോക്ടറോ ഡോക്ടറോ നേഴ്സൊക്കെ ആവുമെന്ന് കരുതി.
ആ സായനത്തെടുത്ത് കല്യാണം കഴിഞ്ഞപ്പത്തനൊക്കെ പഠിച്ചു. അപ്പൊ പിന്നെ ഇനിയൊരു തുടർപഠനത്തിൻ്റെ ആവശ്യല്ലാന്ന് തോന്നി.
ഇല്ലാന്ന് തോന്നിയോ? ഇപ്പൊ തോന്നണ്ടോ പൈസ ഒണ്ടാക്കാൻ പഠിച്ചാ മതി
എങ്ങനെ വെച്ചാല് എന്തെങ്കിലൊക്കെ ഇപ്പ ചെറിയ മോളൊണ്ട്. ഇനിയോളൊന്ന് വലുതാവട്ടെ. ഇപ്പത്തെ മാനസികാവസ്ഥയിൽ ഇപ്പ ഒന്നും നടക്കലന്ന് തോന്നുണ്ട്. കുട്ടിയല്ലെ ചെറു ത് രണ്ടു വയസായ കുട്ടി ഓളെ ഇട്ടിട്ട് പോയലൊന്നും നടക്കലൊണ്ടാവില്ല. ഉം അപ്പളൊക്കെ വേണങ്കി അപ്പത്തെ മനസ്സ് പോലെ ഇരിക്കും.
ഉം ഉം
പോണംന്നൊക്കെ ഒണ്ടോ?
നല്ല ആഗ്രഹണ്ട് എന്ത് ചെയ്യാനാ പുയാപ്പളാ പൈസരൂല. പട് ച്ചോ ബ്രിയാണെങ്കിലേ പൈസന്ന് പട്ച്ചണ്ടാറിന്നോട്
ആഹ് ഇപ്പൊ ഈ എന്താ കുടുംബശ്രീന്റെ കീയ്ല്ള്ള ഗവൺമെന്റിന്റെ കീയ്ലെ ഒക്കെ പലേ കോയ്സാളും വരുണ്ണ്ടല്ലോ
അഹ് അഹ് അങ്ങനോക്കെ വര്ന്ന്പ്പ കേട്ടു. പക്ഷെ നമ്മടെട്ത്ത് ഫോം ഒന്നുംത്തിയിട്ടില്ലേ അതൊക്ക കഴിഞ്ഞിട്ടമ്മള അറിയാ
ആഹ് ആഹ് വല്യ പൊർത്ക്ള്ള ലോഗവിവരൊന്നുല്ലല്ലേ?
പൊർത്ക്ക് ല്ല ലോകവിവരം ഞങ്ങള് വാ ഞങ്ങള് ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! !
ന ആഹ്
അപ്പൊ പിന്നെ ഓല് യങ്ങോട് വല്ലാ പറയുന്നില്ലേ
പെ ആം
പക്ഷെ ഞാൻ ലീഗാട്ടോ ഓല് എന്നോടൊന്നും പറയില്ല അപ്പ നിങ്ങളാ അവടത്തെ ഒന്നും പോട്ടെ നല്ല മഴയുണ്ട് ഇവിടെ ഇങ്ങക്ക് പെയ്യുണ്ടോ
ഇവിടെ മയന്നുംല്ല
നല്ല മഴ ഇങ്ങോട്ട് പോലെ മഴ കൊള്ളണങ്കി
ആഹ് പിന്നെ മഴപ്പം വെയിലില്ല വെയില് മങ്ങിയീക്കണ്
ആഹ് ആഹ്
ഇന്നിപ്പ അവിടുത്ത മഴ ഇങ്ങോട്ട് എത്തും
ഉം നല്ല കാറ്റുംണ്ട് കാറ്റടിച്ചോണ്ട് ഞാ
ആ അപ്പ എങ്ങനാ മഴ മഴയത്തെങ്ങനെ പോവാ കാറാണോ ഇങ്ങള്ക്കുള്ളത്
അല്ലല്ല ഞങ്ങക്ക് സ്കൂട്ടറാ സ്കൂട്ടറ് മഴ പെയ്താ നാല് കോട്ടിടും. നാല് കോട്ടിടും നാലാള്ക്കും ഉം നാലും അഞ്ചും ആറും കോ കോട്ടക്ക ഒണ്ട് ഇവിടാ കോട്ടേ ഉള്ളൂ ഒരു വണ്ടിയാണേലും കോട്ട് വളർച്ച
ആഹ് ആഹ് ഓരോര്ത്തരും ഒര് അതോ മറന്ന് വെക്കുമ്പോ വീണ്ടും വീണ്ടും വാങ്ങണതോ
എങ്ങനെയാ അത് ഞാൻ ചോദിച്ചിട്ടില്ല അങ്ങനെയൊക്കെ തന്നെ ഈ കാര്യം മറന്ന വാങ്ങിയാല് പിന്നെ ഇവടെ ആങ്ങളാ രണ്ട് ആങ്ങളെയും പെണ്ണുങ്ങളും വേറെ ആങ്ങളെയും അനുസത്തിയുണ്ട് ആറ് കോട്ടും ഓകേ ഓൾക്കെന്നെ വാണേ
എങ്ങനാലും ഒരു വണ്ടിയല്ലേ ഒള്ളൂ വ ഇവൻ ആറാക്കാര ഒപ്പം ആഹ് അപ്പൊ പിന്നെ മാക്സിമം നാലെണ്ണം മതിയല്ലോ അപ്പളും രണ്ട് കോട്ട് എക്സ്ട്രെണ്
അതും ശരിയാല്ലേ ആഹ് ഓ പറഞ്ഞപ്പളാണെ ഞാൻ പുതിയ കോട്ട് ഞാൻ വാങ്ങീനേ അവടെ മഞ്ചേരിയിൽ മഹാമേള നടന്ന മുപ്പത്തൊമ്പത് രൂപേടെ കോട്ട് അത് ഞമ്മടെ എന്നിട്ട് ഓല് അതും കൊണ്ട് ഇന്ന് പോമ്പ കൊണ്ടോണം
ആഹ് ആഹ് മൊതലാക്ക്‌ക
മൊതലാക്ക്‌ക ന്നാലേ
ഉം
സഹായിച്ച ശരിന്നാ
ആ ഓക്കെ ശരി എന്നാ ആ ആയിക്കോട്ടെ ഉ